കേൾക്കണ്ടോ? ആഹ് ആഹ്. പിന്നെ എന്തൊക്കെയാ മോളേ വിശേഷങ്ങളൊക്കെ?
മോള് ഇപ്പൊ ഉറങ്ങാണ്. രാവിലെ ഞാനൊരു എന്നും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോ ഓൾക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം പറഞ്ഞാ കഞ്ഞിയാ കൊടുക്കല്. കൊടുത്താണ്ട് കുളിപ്പിക്കും. കുളിപ്പിച്ചതിനു ശേഷം ഉറക്കും. അപ്പൊ ഒരു ആഹ്
നിങ്ങളെ പണിയൊക്കെ കയ്യോ?
ആഹ് അപ്പോത്ത് ആഹ് അപ്പോത്ത് എന്റെ പണികൾ എല്ലതും തീരും. ഓളെ കൂടെ തന്നെ ഇന്റെ കുളിയും കൂടി കഴിച്ചിട്ട് ഓളെ ഞാൻ ഉറക്കും. പിന്നെ ഓള്ളോരു ഒരു മണിക്കൂറ് ചെലെ ദിവസം രണ്ട് മണിക്കൂർ അഹ് ഇപ്പ ഞാൻ മാത്രം ഒള്ളൂ
സ്വന്തം വീടാ
അഹ് സ്വന്തം വീടല്ല ഹസ്ബന്റിന്റെ ഉമമീം ഇപ്പീണ്ട് അഹ് ഓര് വീട്ടിലുണ്ട്
അഹ് ഓൽക്കൊക്കെ ഫുഡൊക്കെ ഇണ്ടാക്കാലും എല്ലം കൂടി വേം കയ്യോ
ഫുഡൈച്ചാൽ ആഹ് ഫുഡ് അധികം ഫുഡ് ഞാൻ അധികം ഉണ്ടാക്കാറില്ല ഞാന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കലൊള്ളൂ
ഫുഡ് ഉമ്മയാണ് ഇണ്ടാക്കല് ഞാൻ ഉണ്ടാക്കിയ അധികം റെഡി ആവില്ല അധികം ഇണ്ടാക്കിട്ടില്ല ഇനി ഇപ്പ ഹെൽപ് ചെയ്ത് കൊടുക്കല ഫുഡ് ഇണ്ടാക്ക്‌ണീക്ക് പിന്നാ രാവിലെ അടിച്ചു വാരി തൊടക്ക അത് രാവിലെ തന്നെ കഴിയും രാവിലെ രാവിലക്കത്ത് ഏയ് കടിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയം ഉമ്മ കടി ഇണ്ടാക്കാണെ എന്ന ഞാൻ കറി ഇണ്ടാക്കണ ഒക്കെ ഹെല്പ് ചെയ്യും ഉമ്മ കറി ഉണ്ടാക്കാണ്‌ണ്ടങ്കിൽ ഞാൻ കടി ഉണ്ടാക്ക്ണക്കെ ചായക്കടി എന്താ പത്തിരി എന്താച്ചാ ഇണ്ടാക്കണേ ഹെൽപിയ്യും
ഇങ്ങള് ഇങ്ങനെ ഇഡലിം ദോശയൊക്കെ ഇണ്ടാക്കേണ്ടോ
ആഹ് ഇഡലി ഇണ്ടാ ഇഡലി ഞാൻ കഴിക്കാറില്ല ഉയ്ന്നിട്ടത് ഞാൻ കഴിക്കാറില്ല അപ്പോ ഞാൻ ഇള്ളപ്പോ ഇവടെ അഹ് അത് ഇൻക്ക്‌ ഇഷ്ടല്ല ഞാൻ ഇള്ളപ്പോ ഇവിടെ ഇണ്ടാക്കേല്ല ഞാൻ ഇല്ലാത്ത ഇപ്പളെ ഞാൻ പോകുമ്പോളേ ഒരഹ് ഇണ്ടാക്കലൊള്ളൂ അപ്പ പിന്നെ പിന്നെ അധികം ഉണ്ടാക്കല് പത്തിരി ദോ ഓട്ടട പിന്നെ നൂൽ പുട്ട്
നൂൽപുട്ടൊക്കെ എങ്ങനെ ഇങ്ങള് മറ്റെ കർക്ക്‌ണതിമേലന്നെ അല്ലെങ്കി ഇപ്പോ മറ്റേ കരണ്ടിന്റെ ഒക്കെ വന്നീണല്ലോ മിഷീൻ
ആ കരറിന്റെ അത് വാങ്ങിയിട്ടില്ല അത് വാങ്ങണം പറീണ്ട്
ഏയ് ഇത് ഇങ്ങനെ നൂൽപുട്ട് തിന്നാൻ രസാ പഷേ ഇണ്ടാക്കാൻ കൊറച്ച് മൻകട ഞാൻ ഇന്നലെ നൂൽപുട്ടേയ്നി ഇന്ന് ഇപ്പോ പൊരിച്ചത്തിരി ഇണ്ടാക്കി ഉം കൈയ്യിന് കൊറച്ച് ഇത് വാണം കൊറച്ചൊക്കെണ് ന്നുണ്ടെങ്കി കൊഴപ്പമില്ല ഇത് തോനെ ഇണ്ടാക്കുമ്പോ മടക്കും
ആഹ് ഞങ്ങൾക്ക് ഇവിടെ അധികം ആൾക്കാർ ഇല്ലാതോൻണ്ട്
ഉം ഉം ഉം കൊർച്ച് മതിയാവൂലേ പിന്നെ ചായ ഹ്കഞ്ഞിയും കൂട്ടാനും അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കോ പത്ത്ണിയേക്ക്
പത്ത്ണികക്ക് ചെലെ ചെലെ ദിവസം ഇണ്ടാക്കും
ചക്ക ഒക്കെ കിട്ടാണെങ്കിൽ ഇണ്ടാക്കും ലെ ഇങ്ങളെ അവടെ ഇങ്ങനെ ച ത്ത മാവ് അങ്ങൻത്തൊക്കെ ഇണ്ടോ കൃഷിയെക്കെ
ആഹ് കൃഷി ഒക്കെ ഇണ്ട് കൊർച്ചൊക്കെ ഇണ്ട് അത്യാവശ്യത്തിന് വീട്ടിലേക്ക ആവശ്യള്ളെ ച ക്ക ഇട്ടാറ്ണ്ട് മാവ്ണ്ട് മാങ്ങ ആവശ്യത്തിനെക്കെ ആഹ് സ്വന്തായിട്ടെന്നെ പിന്നെ ഇപ്പോ റംബൂട്ടാൻ ഒരുപാട് റംബൂട്ടാനൊക്കെ ഇണ്ടായിറ്റ്ണ്ട്
ഏഹ് കായിച്ചോ
ആഹ് കായിച്ചു ഇപ്പൊ പഴ്ക്കാൻ തൊടങ്ങിണ് മഞ്ഞ കളറ്ള്ളെ റംബൂട്ടാനാ മഞ്ഞ കളറ്ള്ള റംബൂട്ടാൻ ഇല്ലേ
ഏഹ് അങ്ങനെ മാ കടയിലൊക്കെ കണ്ട്റ് എല്ലോട്ത്തും ചോപ്പാ കാണല്
ആഹ് ചോപ്പ് ഇവെടെ വീട്ടില് ഇള്ള മഞ്ഞ കളറ്ള്ളതാ ആഹ് അത് മറ്റേയ്നെ കാട്ടിലും മധുരം ഇണ്ട് പിന്നെ അതിന്റെ ഉള്ള്ത്തെ കാമ്പ് ഇണ്ടല്ലോ അത് കുരുമ്മെല് ഒട്ടി പിടിക്കാതെ ഞമ്മക്ക് കഴിക്കാൻ കഴിയും
ഏഹ്
ഇന്നെലെ ടേസ്റ്റാണ് പിന്നെ ചോപ്പ് കളറ്ള്ളതും ഇണ്ട് അത് ഇപ്രാശ്യം കയിച്ചിട്ടില്യ പിന്നെ ചിക്കു ഇണ്ട്
ഏഹ്
ഏഹ് നിങ്ങളെ വീട്ടിലെങ്ങെനെ
ഞങ്ങള വീട്ടില് അങ്ങൻത്തെ റംബു ട്ടാനൊക്കെ ഇണ്ട് പച്ചേ കായ്ച്ചിട്ടൊന്നുല്ല റംബുട്ടാനും മാവും ഇതൊക്കെ ചെറിയ തയ്യ് ബഡെെതത് വാങ്ങി കുഴിച്ച് വെച്ച്ണ് ഇണ്ടായിട്ടില്ല കായിട്ടില്ല ഇതാക്കീ ക്കണ് പിന്നെ വെള്ളേരി മത്തൻ അങ്ങൻത്തെക്കെ ഇങ്ങനെ ഇണ്ട് ചെർങ്ങനെ ഇണ്ടായിന് കായി ഇണ്ടാവേണ്ട് കറികൊക്കെ കിട്ടാന് എട്ക്ക് പിന്നെ പച്ചമൊളക് ആഹ്
ഹലോ
ആഹ് പർഞ്ഞോളിം
ആഹ് നിങ്ങള് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇണ്ടാക്കി പുറത്തേക്ക് കടയില് വിൽക്കാറുണ്ടോ
ആഹ് അത് ച്ച് മക്കള് വന്നോണ്ടൈ
അ ആഹ് ഓക്കെ ഓക്കെ
ഉം ഉം പിന്നെന്താ മോളെവെടെ ഒറങ്ങി നീച്ചീണ്ടാവൂലലേ
ഇല്ല നീച്ചിട്ടില്യാ ആഹ് പിന്നെ ഇങ്ങള് പച്ചക്കറികള് ഇണ്ടാക്കാറ്ണ്ട് പർഞ്ഞിലെ
ആഹ് ആഹ്
അപ്പൊ ഇങ്ങളത് ഇണ്ടാക്കിയാണ്ട് പൊറത്ത്ക്ക് വിൽക്കാറുണ്ടോ
ഇല്യ ഇല്ല കൊട്ക്കാന് മാത്രൊന്നും ഇണ്ടാവൂല കൊറേ റാഷം കൗ കോവ ക്ക അങ്ങനെ ഇണ്ടായിനീ കോവക്ക അപ്പ അത് തോനെ ഇണ്ടായപ്പം ഇങ്ങനെ കടേകൊക്കെ കൊടുക്കാൻ നോക്കി ഇനിയല്ലാതെ അയലോക്കത്ത്ക്ക് അന്നെ കൊട്ക്കും ഐനേ ഇണ്ടാവൊള്ളു അട്ത്ത വീട്ടില് ഒക്കെ ഓല് നമ്മക്ക് ഇപ്പൊ ഓൽക്ക് ഇണ്ടാവുമ്പൊ ഞമ്മക്കും തെരുവല്ലോ പിന്നെ ഞമ്മളത് ഇണ്ടാകും ഓല്ക്കും കൊടുക്കും കറമൂസ അങ്ങൻത്തൊക്കെ ഇണ്ട് അവടെ ഇണ്ടോ കർറമൂസെക്കണ്ടോ
ആഹ് കർമൂസൊക്കണ്ട് പിന്നതുപോലെ ഇങ്ങള് പറഞ്ഞ പോലെ കോവക്കെണ്ട് പിന്നേ കുമ്പളം വെള്ളരി ഇപ്രാശ്യം ഇണ്ടാക്കീട്ടില്ല്യാ
ഇങ്ങള് ഇൻ തൊട്ട ക്ക്യലെന്നെ അല്ലേല് സലം എവ്ടെയിള്ളത് വീടിന്റടുത്തന്നെ ഈ വേനലൊക്കായപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടായീനിയോ?
ഉം ഇല്ലാ അധികം ബുദ്ധിമുട്ടായിട്ടില്ല ഞങ്ങള വീട്ടിലാവശ്യങ്ങൾക്കൊക്കെ ഇണ്ടായിനി പിന്നെ ആഹ് കൃഷ് ആ കെണറന്നേണ്
ഉം വേറെന്തേലും വെള്ളത്തിന്ള്ള ഇത്ണ്ടോ?
ഇല്ല്യാ വേറേ ജലനിധിൻ്റത് തൊട്ടടുത്ത്ള്ള വീട്ടിലൊക്കെണ്ട് നമുക്ക് പിന്നെ അധികം വെള്ളത്ത് ത്തിനങ്ങനെ ബുദ്ധിമുട്ട് വരാത്ത കൊണ്ട് ഞങ്ങളത് വെച്ചിട്ടിൽ
ഉം ഞങ്ങക്ക് വെള്ളം കെണറ് മൂന്ന് വീട്ട്ക്കൊരു കെണറായോണ്ട് വേഗം വള്ളം വറ്റും അപ്പൊ കൊയല്ണ്ട് കൊയലടിച്ചണ് പിന്നെ പൈപ്പ് വള്ളോണ്ട് അതൊക്കെ കൂടി ഇതാക്കിട്ടാണ് അഡ്ജസ്റ്റെയ്യല് വള്ളത്തിന് ഇപ്രാശ്യം നൽ ല്ലോണം ബുദ്ധിമുട്ടായി ഇപ്പം മയ ഴ പെയ്തപ്പളാണ് വെള്ളൊന്ന് വന്നത് അതും കലങ്ങിയ വള്ളം മഴെയ്യുമ്പോ കെണറിലെ വെള്ളം കലങ്ങ ഉം ഇഞ്ഞീ മയെക്കൊന്ന് മാറണം നല്ല വള്ളം കിട്ടണെങ്കില്
ആഹ് ആഹ് നല്ലൊരു മയ പെയ്യണ്ടി വരുംലെ
ആഹ് നല്ല മയെയ്ത് കെണറൊന്ന് ഫുള്ളാവാണം കെണർങ്ങള് ഇപ്പടുത്തെ ക്ലീൻ ആക്കി മഴ ഇത് വറ്റിയപ്പം വള്ളം വറ്റിയപ്പം ചണ്ടിയൊക്കെ കോരിയതാ പിന്നെ എന്താ അറീല ഇങ്ങനെ മഴ ഇതാണ്ട് കലങ്ങിയത് പാറേണ് കെണറ്ന്റെ അടി
ആ എന്നിട്ടും വെള്ളം കലങ്യോ?
ഉം ഉം ഇങ്ങൾത് കെണർല്‌ അത്യാവശ്യം വള്ളംണ്ടെയ്ക്കൂലേ വേനലാ
ആഹ് ആഹ് ആഹ് ആഹ് അത്യാവശ്യണ്ട് പിന്നെ നല്ല വേനല് അവസാനൊക്കെ ആവൂമ്പോ വെള്ളത്തിന് ക രണ്ട്കൊല്ലം മുന്നേ കളർ വ്യത്യാസം ഇണ്ടായിനിം ഇപ്പൊ ഞങ്ങള് ഫിൽറ്റർ വെച്ച് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പ നല്ല വെള്ളെന്നേണ്
ആ ഫിൽറ്റർ യൂസ് ചെയ്താലും വെള്ളത്തിനൊരു ചൊയെ ഇന്റെ വീട്ടില് ഫിൽ യൂസ് ചെയ്യല വെള്ളം കോയൽത്തെ വെള്ളം ഫിൽറ്റർ ചെയ്താണ്ട് കുടിക്കാന്
ആഹ് ഇപ്പൊ കൊയൽന്റെ വെള്ളം യൂസ് ചെയ്യുമ്പോ മുടി
ആഹ് ആ അത്ണ്ട് അത്ണ്ട് തറവാട്ട് വീട്ടിലായന്ന് ഞങ്ങള് കൊഴൽ വള്ളെയ്നി ഇന്നട്ട് തലേ വരാം മാത്രം വേറെ വള്ളം മുക്കി കൊണ്ടുവന്ന് പാരലെയ്നി കൊയലായാലും പൈപ്പ്ത്തെ വള്ളായാലും മുടികൊഴിച്ചില്ല് നല്ലോണ്ടാവും ഇങ്ങൾക്കൊക്കെ ഇണ്ടോ മുടികൊയ്ച്ചില്
ആ മുടികൊയ്ചില് ഇപ്പം കൊർച്ച് കൊർഞ്ഞ്ണ് ഞാന് ഇൻക്ക്
ചെയ്തീന്യോ
വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ് ആഴ്ചയിൽ ഒന്ന് കുടിക്കുന്നുണ്ട് ആ അത് നല്ലതാ ഇൻക്ക് നല്ല മുടി ഇ പ്രസവത്തിന് ശേഷം ഒരു ആറേ, ഏഴ് മാസം കഴിഞ്ഞപ്പോ നല്ല മുടി കൊഴിച്ചില്ലേനി മുടി ഇങ്ങനെ കൊയ്യ്ണെ കണ്ടാല് അമ്മള് വിചാരിക്കും അമ്മള് മൊ
മൊട്ടായി പോന്നുള്ള അങ്ങൻത്തെ മുടി കൊയ്‌ച്ചില് ഇപ്പൊ ഇൻക്ള്ളത് ഞാനിപ്പ ഇന്നട്ട് കഞ്ഞിവെള്ളും പലേ അലോവേറന്റെ സോപ്പൊക്കെ യൂസ് ചെയ്യ്ണ് ഇന്നാലും
അതോണ്ട് കാര്യല്ല്യ ജസ്റ്റ് വൈറ്റമിൻ ഡീന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒക്കിയാൽ മതി. അല്ലെങ്കില് ആഴ്ചൽ ഒരു വൈറ്റമിൻ ഡി ആഹ് മ്മള് പ്രസവം കഴിഞ്ഞാല് ഇപ്പ ഡോക്ടേഴ്സൊക്കെപറയും കുട്ടിക്ക് പാല് കൊടുക്കണത്രയും സമയം വൈറ്റമിൻ ഡിന്റെ ഗുളിക അയേൺ ക്കെ പൊടിച്ച് കൊടുക്കണം പറയും ഞാനങ്ങനെ കാണിച്ചപ്പോ ഏഹ് ഗയ്നിക്കിനെ പോയി കാണിചീനെ ഡെലിവറിപ്പ അടുത്ത കഴിഞ്ഞതായോണ്ട് അപ്പൊ അകേ ഡോക്ടർ പറഞ്ഞു ആഴ്ചേല് ഒരു വൈറ്റമിൻ ഡിന്റെ ഗുളിക കുടിച്ചോണ്ട് വരണം. അയച്ചെല് കുടിക്കുന്ന ഒരു ഗുളികാ തിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ നാലഞ്ചു മാസം കുടിക്കേണ്ട് ഞാന് അതോണ്ടിപ്പോ കൊറവ്ണ്ട് നല്ല കൊറവ്ണ്ട്.
ഉം. പിന്നെ എ നിങ്ങളത് ക മ കടയിൽന്ന് വാങ്ങണതാ വൈറ്റമിൻന്റെ മെ മെഡിക്കൽ ഷോപ്പിൽ ന്ന്.
ആഹ് മെഡിക്കൽ ഷോപ്പ്ന്ന് ഓരോട് ചോദിച്ചാ മതി ആയ്ചേല് ഗുളി ക്കുന്ന അറുവത് എം ജീ ന്റെ ഗുളികാന്ന് ചോയിച്ചാല് ഓരെടുത്ത് തരും.
ആഹ്. പിന്നെ വേറെ രീതിയിലുള്ള കഞ്ഞിവെള്ളം അങ്ങനെ ഉലുവ വെള്ളം അങ്ങനത്തൊന്നും പയരുന്നില്ലല്ലേ?
ഇല്ല അങ്ങ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്ന്നുല്ല്യ. തരനില്ല തരൻണ്ടായിനി ഡെലിവറി കഴിഞ്ഞ ഉടന്നെ നല്ല താരനൊക്കെ ഇണ്ടായിനി അയിന് ഞാനീ ഒരു ഷാമ്പൂ യൂസ്യ്തപ്പോ അത് മാറി.
തരാനെങ്ങനേ നിങ്ങള് എന്ത് ഷാമ്പൂ യൂസ് ചെയ്ത് അലോവേരന്റാ
അല്ലല്ല ഒരു ഹെഡ് ആൻഡ് ഷോൾഡറ് പറഞ്ഞ ഒരു ഷാമ്പൂ. ഗൾഫ്ന്ന് കൊണ്ടോന്നതേന്യൂ ഹസ്ബൻഡ് അത് യൂസ് ചെയ്തനേഷം ത തലയില് താരം മൊത്തം പോയി ഒരു രണ്ടാഴ്ചനെ കൊണ്ട്ന്നെ.
ഉം അപ്പോൾ മുടി കഴിച്ചിൽ നിന്നീനി അങ്ങനെ അത് യൂസ് യ്തപ്പോ ഇല്ലല്ലോ?
ആഹ് അത് മുടിക്കൊഴിച്ചില് നിന്നിട്ടില്ല താരം മൊത്തത്തില് പോയി മുടി കൊഴിച്ചില് നിന്നത് ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്‌തിട്ട.
അത് മെൻസിനൊക്കെ പറ്റോവല്ലേ ഈ വൈറ്റമിൻ ഡി ത്രി ന്റെ ഗുളിക.
ആഹ് അത് ശരിക്കും നമ്മളത് കുടി കുടിക്കണം എന്നാണ് ഡോക്ട ടേസ് പറയേല് കാരണം ഈ ഇപ്പൊന്നു പറഞ്ഞാല് നമ്മള് പണ്ടത്തെ പോലെ പച്ചക്കറി അടങ്ങിയ ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കണില്ലല്ലോ-
ഉം ഉം ഉം.
അപ്പൊ എല്ലാവരും അത് കുടിച്ചു കൊടുക്കണം എന്നാണ് ഇപ്പോ പൊതുവെ ഡോക്ടേഴ്സ്ഒക്കെ പറയാറ്.
ഉം ഉം. ങ്ങള് ഇങ്ങനെ ഹെയറിൻന്റെ ആയിട്ടുള്ള ഡോക്ടറെ കാണിച്ചത് അല്ലെങ്കില് സാധാ ജനറൽ
ആഹ് ഞാന് ഹെയറിന്റെ ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പൊ എനിക്ക് വൈ വൈറ്റാമിൻ ഡി ന്റെ ഒരു പൊടി കലക്കി കുടിക്കാൻതന്നീന്നെ പിന്നെ ഞാൻ ഡെലിവറിക്ക് ശേഷം എർഫോളും നല്ലോണംട് കൂടിയപ്പൊ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അപ്പൊ ഓരും വൈറ്റമിൻഡിന്റെ ഗുളിക കുടിക്കാൻ പറഞ്ഞ്.
ഉം പിന്നെ പിന്നെ എന്തൊക്കെയ അവിടെ എന്താ ഇപ്പൊ മയ ഉണ്ടോ?
ഇല്ല ഇപ്പൊ ഇവിടെ നല്ല വെയില.
ആഹ് ഇന്നും ഇന്നലെയും ഒക്ക ആയിട്ട് വെയിലാല്ലെ?
ആഹ് രണ്ടു ദിവസായിട്ട് വെയിലമയ ഒന്നുല്ല്യാ.
ഉം ഉം ഇന്നാ അയിക്കോട്ടെന്നാല്. ഇങ്ങള് ഫ്രീയാവുമ്പൊ വിളിക്കിന്നാല്.
ആഹ് ആഹ് ഓക്കെ എന്നാ